ഹലോ
കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ.
എന്തൊക്കെ വർത്താനം?
ആഹ് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങയിരുന്നു അവിടെ ഇയാൾ ഭക്ഷണം കഴിച്ചോ?
ഇല്ല ഇല്ല ഇവിടെ കഴിക്കാൻ ടൈം ആവുന്നുള്ളൂ
ഉം അതെ അതെ ആഹ് ഞാനും
രാവിലത്തെ അതെ രാവിലത്തെ ഭക്ഷണം വൈകിയായിരുന്നു കഴിച്ചെ
ആഹ് ഓഹ് ശരി ആഹ് ആഹ് ആഹ്
നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ
ആ ഉച്ചക്കുള്ള ഇതെല്ലാം നമ്മള് ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇതേ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ നമ്മള് രാവിലത്ത പ്രഭാത ഭക്ഷണം കുറച്ച് താമസിച്ച് കഴിച്ചത് കൊണ്ട് ഇവിടെ അതേ ഇനി കുറച്ച് കഴിഞ്ഞിട്ടെ കഴിക്കൊള്ളൂ
അതെയോ
ഉം അതെ
നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ?
കേട്ടില്ല
പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് അങ്ങനെ രാവിലത്തെ ഇത് കഴിഞ്ഞു ഉച്ചക്കുള്ള ഭക്ഷണമായി ഇനി ഇപ്പോ ഉച്ചതിരിഞ്ഞിട്ട് കുട്ടികളൊക്കെസ്‌കൂ വരുന്ന സമയത്താണ് ബാക്കിയുള്ള നമ്മളുടെ തിരക്കുകള് വീട്ടമ്മമാർക്ക് അങ്ങനെയാണല്ലോ ഒരുപാട്
അതെ അതെ വീട്ടു ജോലിയൊക്കെ നിങ്ങൾ തന്നായിയിരിക്കൂല്ലേ ചെയ്യല്
ആഹ് അത അതെ നമുക്ക് വീട്ടിൽ ആരും വേലക്കാല യിട്ടും നമ്മള് അടുക്കളയിലെ ജോലികളും ആ നമ്മെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മള് വൃത്തിയാക്കലും തുടക്കിലും ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പരിധിവരെ ഇപ്പോഴത്തെ വീട്ടമ്മമാർക്ക് ഈ ആരോഗ്യ ത്തി നമ്മള് കൂടുതൽ കൊഴുപ്പിൻന്റെ ഇതായിട്ട് അംശങ്ങള് ആഹ് ഈ അസുഖങ്ങള് വരാൻ കാരണം തന്നെ നമ്മൾ
നമ്മള് പണിയെടുക്കാത്തോണ്ട് നമ്മള് വീട്ടി
പ്പോ ആരും പഴയ ആളുകളെ പോലെ ഒന്നും ചെയ്യുന്നില്ലോ.
അതെ നമ്മളെ എപ്പഴെങ്കിലും ഒക്കെ ഇളകി പണിയെടുക്കുമ്പോ അല്ലേ നമ്മുക്കൊരു വേദനക്കായുരു കുറവുണ്ടാവുള്ളൂ
അതെ ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാര് ഒരുപാട് ആളുകള് ഈ ഒക്കെ എല്ലാവരും ഇപ്പോൾ ഈ യന്ത്രങ്ങൾ കൂടി മെഷീൻ വർക്കുകൾ ആായതുകൊണ്ട് ഇപ്പൊ അമ്മിക്കല്ലും, ആട്ടുകല്ലുകളും ഒന്നും ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പൊ കാണുന്നില്ലല്ലോ
അതെ അതെ ഒക്കെ ഫുള്ള് മെഷീൻല്ലേ
അപ്പോ
മേല ഇളക്കിട്ട് നമുക്കരു പണിയോ ഇല്ലാലോ
അതെ അതെ
ആഹ് ഡ്രസ്സൊക്കെ എങ്ങനെ അലക്കല്
ആ നമുക്കെല്ലാം നമുക്ക് അല്ലക്കുന്ന കല്ലുണ്ട് നമ്മള് എല്ലാം അലക്ക് കല്ല് വെച്ചിട് അ തന്നെയാണ് അത് ഒരു ശരീരത്തിന് ഒരു ആയാസം കിട്ടുന്ന ജോലിയാണല്ലോ
അതെ അങ്ങനെ ചെയ്യണം നമ്മള് എന്നാലെ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളു
അതെ അതെ നമുക്കൊരു മനസ്സിന്
ഇവിടെയൊക്കെ പൊതുവേ അങ്ങനെ കുറവാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ വാഷിംഗ് മെഷീക്കെ വന്നതു കൊണ്ട് കല്ലിലൊക്കെ അലക്കല് പൊതുവേ കുറവാ
ആഹ് അതെ അതെ ഓ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോ എല്ലാം മെഷീൻ ഇപ്പൊ നമുക്ക് നിലം തുടച്ച്‌ വൃത്തിയാക്കാൻ വരെയുള്ള യന്ത്രങ്ങൾ ഇപ്പൊ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്.
അതെ. നമുക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരു പണിയും ഉ ഉണ്ടാവില്ല.
ഇല്ല.
അതൊക്കെ നമ്മൾ എടുക്കാനിന്നാല് നിങ്ങള് വീട്ടില് കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
ആഹ് ഞാന് നമ്മള് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ട ശേഷം നമുക്ക് ആഹ് ക്കി വരുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള തോതിലുള്ള ചെറിയ നമ്മളെ ഈ ഗ്രോ ബാഗുകളിലൊക്കെ നമ്മള് പച്ചക്കറി കൃഷി തോതിലൊക്കെ വെല്ല്യേ തോതിലല്ല അവനവൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി ട്ടുള്ള ചീരകള് ഈ ചീര കൃഷിയോട് താല്പര്യമുള്ള ആളാണ് അപ്പൊ ചീര അതേപോലെ തന്നെ വെണ്ട, വഴുതന അങ്ങനെള്ള ചെറിയ തോതില്ള്ള നമ്മക്ക് അടുക്കള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടുള്ളത് നമ്മള് ഗ്രോ ബാഗുകളിൽ ആഹ് നമ്മളത് വെച്ചുണ്ടാക്കാറുണ്ട് നമുക്ക്
നമ്മള് പൊർത്തുന്ന് വാങ്ങ്നതിൽക്കും നല്ലത് അതായിരിക്കല്ലോ? ആഹ് ചെടികളൊക്കെ ഇണ്ടോ വീട്ടില്?
ആഹ് ഒരു അത്യാവശ്യം കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ അത്യാവശ്യം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെടിയിൽ ൾടെ കൂടെ തന്നെ ഞാന് നമുക്ക് ഈ ഔഷധ സസ്യങ്ങൾ വെച്ചു പിടിപ്പിക്കാറുണ്ട് തുളസി പോലുള്ള തുളസി
ആഹ് ആഹ്
സാധനങ്ങൾ നമുക്ക് ഈ പനി വരുമ്പം നമുക്ക് എടുക്കാനുള്ള ജലദോഷത്തിനായിട്ടുള്ള അങ്ങനെള്ള ഇലകൾ കിട്ടുന്ന ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാറ്ണ്ട്
ഇപ്പൊ മഴ ആയതൊണ്ട് അസുഖങ്ങളൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവുന്നുണ്ടല്ലോ?
അതെ അതെ ഇപ്പൊ ഒരുപാട് രോഗങ്ങൾ മഴക്കാല രോഗങ്ങൾ വരുന്നത് കൊണ്ട് നമ്മള് വളരെ ശ്രദ്ധിക്കണം. ക്കാണത് പെട്ടെന്ന് പടരാൻ സാധ്യതയുള്ളത്
അതെ വീട്ടില് നമ്മള് വീട്ടിന്ന് പോറത്തിറങ്ങിയാ തന്നെ നമ്മളെ വീട്ടില് ചുറ്റുപാടുംക്കെ കുടിക്കുന്ന വെള്ളവും ഒക്കെ മതിയാവും ക്ക അസുഖം ഇണ്ടാവാന്
അതെ അതെ അതെ
പിന്നെ നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് ഇപ്പം ഇതേപോലെ തന്നെണ് നമുക്ക് സ്കൂളിൽ നിന്ന് കുട്ടികൾ വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ വരുമ്പഴേ ച്ചും അവർക്കുള്ള ചായയോ, പലഹാരങ്ങളോ എന്തെങ്കിലും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം വീട്ടമ്മമാരുടെ ഈ കാര്യങ്ങള് പർഞ്ഞ പോലെ തന്നെ കഴിവതും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ പണ്ട് കാലത്തെ മുത്തശ്ശിമാരൊക്കെ ആഹ് ഒരു രീതിയിലുള്ള ഭക്ഷണമായിരുന്നു കുട്ടികൾക്ക് കൊടുത്തോണ്ടിരുന്നത് രാവിലെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രഭ സാധാ ഭക്ഷണം നമ്മൾ എടുത്ത് വെച്ച് വൈകുന്നേരങ്ങളിൽ കുട്ടികളത് വരുമ്പോൾ കൊടുക്കുന്ന ആഹ് ഒരു രീതിയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ എല്ലാ കുട്ടികൾ ക്കും ഈ ഫാസ്റ്റ് ഫുഡ് ഇന്നുള്ളൊരു ഒരു പരിഷ്കാരത്തിലേക്ക് വന്നതോടുകൂടി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ കുട്ടികളും ആഹ് ഒരു സ് സംസ്കാരത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്
അതെ ഇപ്പോ മിക്ക വീട്ടിലും തന്നെ ഫാസ്റ്റ് ഫുഡയ്ക്കും ഇണ്ടാവ അതുകൊണ്ട് തന്നെ വീട്ടിന്ന് ഫുഡ് ഇണ്ടാക്കാനും മടിയായി തോടങ്ങിട്ട്ണ്ടാവും.
അതെ അതെ അപ്പൊ നമുക്ക് അങ്ങനൊരു ഒരു സംസ്കാരത്തോട് എനിക്ക് വെല്യേ യോജിപ്പില്ല കാരണം നമ്മക്ക് ആഹ് ഒരു സമയത്ത് കിട്ടുന്ന രുചി അല്ലെങ്കി സ്വാദ് ഭാവിയില് നമ്മക്കത് ഏറ്റവും ദോഷം ഉണ്ടാക്കുന്നാണ് ഇതിന്റെ ഏറ്റവും വെല്യേ വസ്തുത
ആഹ് അങ്ങനെണ് ബ്രോസ്‌റ്റോക്കെ ഓഫർല് കൊടുക്കുന്നത് പഴകിയ ചിക്കനാന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവ്ണ്ടല്ലോ?
അതെ അതെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്.
ആ നല്ല സാനം ആയിക്കൂലലെ ഈ ഓൽ ഓഫർ എന്നൊക്കെ പറഞ്ഞ് കൊട്ക്ക്ന്ന് ഇണ്ടാവാ ഓൽക്ക് ഓലെ ലാഭ കച്ചോടം നോ ക്കെറ്റ് ഡെയിറ്റ് കഴിഞ്ഞ സാധനൊക്കെ ആയിരിക്കോല്ലോ അവര് കൊട്ക്ക്ന്ന് ഇണ്ടാവാ.
അതെ അതെ അതൊക്കെ ഒര്പാട്. നമ്മുടെ ഹെൽ നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒര്പാട് അത്. കാറണം ആയിട്ട് ഇണ്ടാവാർ ഇണ്ട്.
ഇങ്ങനെ പൊർത്ത്ന്ന് ഫുഡ് കഴിക്കുന്ന ആൾ തന്നെ കൂ കൂട്തലായിട്ട് നിന്നാ നിക്ക്ന്നില്ല പെ ട്ടെന്ന് അസുഖായി പോവാണ്.
അതെ അതെ അത്. ഇപ്പം അത് തന്നെ നമുക്ക് കാണാം നമ്മുടെ സമൂഹത്തില് പണ്ടത്തെ പണ്ട് പണ്ട് കാലത്തെ. മുത്തശ്ശിമാരുടെ പോലെ ആർക്കും ഇപ്പ ആയുസ് ഇല്ല ആയുസ് കൊറവാണിപ്പോ.
ഇല്ലെ പെട്ടന്ന് അസുഖായി കെടപ്പിലാവുന്ന്. നമ്മുടെ ഇവടെ ചുറ്റുവട്ടത്തായാലൊക്കെ ഇതെന്നെ കാണാൻ പറ്റുന്നെ.
അതെ അതെ അതെ.
അഹ്ര്തി ഇപ്പത്തെ കാലത്താണ് ഇനി മുന്നോട്ടാണെങ്കിലും അതൊന്നും ആരും ശ്രദ്ധി ക്കൂലാ എല്ലരും പണി എടുക്കാണ്ട് ഫ്രീ ആയി നിക്കാന്ന് ഇള്ളെത് ഒരു ഓപ്ഷെൻ എല്ലരും. നോക്ക്ന്നെത്.
ഇപ്പ ആരും. സ്വയം വീട്ടിൽ ഇര്ന്ന് ഇണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കെ അല്ലെങ്കിൽ അതിൽ ഒരു താല്പര്യം കാണിക്കുകയോ ചെയ്യുന്നില്ല അത്. എല്ലാവരും പുറത്തുന്ന് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ ഇരുന്ന് കഴിക്ക്യാ
അതിനാണ് രുചി കൂട് തെൽന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഇണ്ടാവുന്ന തൊന്നും ആരും ചിന്തിക്കൂലാ
അതെ അതെ.
നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത് ഇണ്ടാക്കുന്ന അത്ര കിട്ടൂലല്ലോ പൊറത്ത്ന്ന് ഒക്കെ വാങ്ങി കഴിക്ക്ന്ന സാധൻത്തിന്.
അതെ അതെ പഴെ തലമുറെത്തെ ആളുകൾ ആരും. ഈ ബേക്കറി സാധനങ്ങൾന്ന് പറയുന്ന വസ്തുക്കളെ അവരാരും കണ്ടിട്ട് ഇല്ല നമ്മുടെ ഈ തലമുറെൽ നമ്മുടെ തലമുറയെന്ന് പർണ് കഴിഞ്ഞാൽ ഈ പുതിയ പുതിയ. ഈ പുതിയ തലമുറയിലേക്ക് വന്നപ്പഴാണ് ഈ ബേക് സാധനങ്ങൾ എന്ന് പറഞ്ഞ വസ് തുക്കെൾ ആത് എല്ലാവരും ആ ഒരു ഇതിലേക്ക് ആ കേക്ക് ആ സ് കേക്ക്കൾ ഈ ബിസ്ക്കെറ്റുകൾ ഇതൊക്കെ ഒരുപാട്. പാട് കുട്ടികൾ ഇത് ഭക്ഷിക്ക്ന്ന് ഇണ്ട്.
അത് ഇല്ലാണ്ട് ഇപ്പോ ആർക്കും പറ്റേ ഇല്ല.
ഇല്ല.
അതെന്നെ കിട്ടെണം.
അതെ അതെ അതെ അപ്പ അതൊക്കെ ചിന്തിക്ക്ന്നില്ല അപ്പ ഇള്ള ആ രുചി അല്ല. നമ്മുക്ക് ഇത് ഭാവിയിൽ ദോഷകരമായിട്ട് നമ്മുക്ക് ഇണ്ടാവും ഇന്ന് ഇള്ള ഒരു കാര്യം ആരും ചിന്തിക്കുന്നില്ല അവര്. അപ്പ അപ്പ ഇള്ള രുചിക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം ഭക്ഷണങ്ങളെ തേടി പോകുന്നെത്.
അതെ നല്ല ഭക്ഷണം ഇപ്പൊ ആര്ക്കും വേണ്ടാ
വേണ്ടാ ഇപ്പം നമ്മക്ക്. നമ്മളെ ഇപ്പ ആർക്കും ഈ സമൂഹത്തിലെ ആർക്കും. ഇപ്പൊ നമുക്ക് ഈ കപ്പ, ചേമ്പ് കാവത്ത് പോലുള്ള വസ്തുക്കളാർക്കും വേണ്ട.
ഇപ്പ അതൊന്നും ആരും കഴിക്കാറേയില്ല
അവർക്ക് ഇപ്പോ എല്ലാ വസ്തുക്കളും റെഡിമെയ്ഡ്ന്നുള്ള പേരിലറിയപ്പെടുന്ന വസ് തുക്കളെല്ലാം ബേക്കറികളിൽ പോലുള്ള കടകളിൽ നിന്ന് കിട്ടും അത് വൈകുന്നേരങ്ങളിലും രാത്രികളിലും അതി ഡസൻ കണക്കിനാണ് കുട്ടികള് ഭക്ഷിക്കുന്നത്
അതെ നല്ലതൊന്നും ഇപ്പാർക്കും പറ്റൂല ആരും ആരാരോഗ്യവും ഇപ്പൊ നോക്കുന്നില്ല ഏതാണോ രുചി അത് കഴിക്ക
അതെ അതെ അപ്പൊ നമ്മള് നമ്മള് വേണം ഏഹ് ഈ പുതിയ തലമുറക്കൊരു സന്ദേശം കൊടുക്കേണ്ടത് ആഹ് കിട്ടുന്ന രുചിക്ക് അനുസൃതമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ വേണം ഈ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഉപദേശം അത് ഒരു കുടുംബ ത്തിൽ നിന്നുണ്ടായിട്ട് കാര്യമില്ല സമൂഹത്തിലെ ഈ കേരളത്തിലെ മുഴുവൻ ജി ല്ലകളിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ വേണം ഈ ഒരു സന്ദേശം
അതെ അതെയതെ അല്ലെങ്കില് ഈ രോഗ ങ്ങളാണ് ഇതിന്റെ ബാക്കിലിങ്ങനെ കൂടുതലായിട്ട് വരുന്നത്
അതെ അപ്പം നമ്മള് കഴിവതും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങള് ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കില് റെഡിമെയഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വസ്തുക്കള് കഴിക്കാതെ വീട്ടിലുണ്ടാക്കുന്ന പ്രഭാത ഭക്ഷണങ്ങൾ തന്നെ വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ നിന്ന് വന്ന് കഴിക്കുകയെന്നുള്ള ശീലം നമ്മള് തന്നെ ആക്കിയെടുക്കണം
അതെ ഒരുപാട് ആൾക്കാര്ണ്ട് ഇത് സ്ഥിരായിട്ട് ഇതില്ലാണ്ട് ഉപയോഗ ക്കാവും ഫുഡ് ഭക്ഷണം തീരെ വീട്ടിലത്തെ ഉപയോഗിക്കാണ്ട് പൊറത്ത്ത്തെ ഫുഡ് തന്നെ നോക്കുന്ന ആൾക്കാര്
അതെ അതെയതെ അങ്ങനത്തെ ഒരുപാടാളുകള്ണ്ട്
കഴിഞ്ഞാല് ഭയങ്കര വിഷയായിരിക്കും ഇപ്പ വീ ട്ടില്ണ്ടാക്കിയ ഭക്ഷണോൽക്ക് കഴിക്കാനേ പറ്റല്ണ്ടാവൂല്ല
അതെ അതെ അപ്പൊ അതൊക്കൊരു ആഹ് നമുക്ക് അത് ശീലവായിട്ട് അങ്ങനത്തെ കൊറെയാളുകളുണ്ട് അത് എത്ര നമ്മള് പറഞ്ഞ് കൊടുത്തിട്ടും ഉപദേശിച്ചിട്ടും കര്യമില്ലാത്ത ആളുകളുമുണ്ട്
അതെ ഇന്നാ ഓക്കെ
ശരി
ആഹ്